ഹലോ
എവിടെയാണ്.
ഇബടെണ് പെരിലാണ്.
ഉം എന്താ പരിപാടി.
എന്താ പോണില്ലേ.
പോണം പോണം മറ്റെന്നാളല്ലേ പെരുന്നാള്.
ഉം
എന്തായ് ജ്ജ് ഇട്ത്തോ. ഞാൻ എട്ത്തിട്ടില്ല ഞാൻ ഇപ്പൊ ഇജി ണ്ട്ന്ന് പറഞ്ഞാണ്ട് അന്നെ കാത്ത്ക്കാ വേറെ ആരെങ്കിലും ഇണ്ടോ മറ്റോൻ ഇണ്ടോ.
ഉണ്ടെന്നാ തോന്നുന്നെ ഞാൻ ഓൻക്ക് വിളിച്ചോയിച്ചിട്ടില്ല. ഓന്എടുത്തിട്ട് ട്ടില്ലാന്നാ തോന്നേ.
എന്നാ പോണെ നാളൊക്കെ നല്ല തെരക്കാക്കാരം. വസ്ത്രക്കടി വസ്ത്രക്കാടിയിലൊക്കെ നാളെ നല്ല തിരക്കെക്കാരം ഇന്നോ.
ഇന്ന് രാത്രി പോയി നോക്കാ നമ്മളെ മറ്റേ എന്താ പട്ടണത്തിത്തെ. ആ കട അല്ലേ.
ഏത് നമ്മളെ നമ്മള് ഇട്ക്ക്ണെ അവ്ട്ക്കോ.
ആ ആ അവിടെ. എന്താ ഇന്നിപ്പോ അവിടുത്തെ ആ ചെറുക്കന് കടയില് നിക്കണ ചെറുക്കന് ഇന്നോട് പറഞ്ഞിന്നു. പുതിയ സാധനങ്ങൾ വന്നിക്ക്‌ണ്ന്ന് പറഞ്ഞാണ്ട്.
ആ
ഇന്നലെ ഒരു മണിക്കെറ്റെ പുതിയ സാധനങ്ങൾ എറക്കിക്ക്ണ്. അപ്പൊ ഇന്ന് രാത്രി ചെന്നാ അങ്ങനെ ഇണ്ടാവും.
പോയോക്ക എന്ന് വച്ചാല് ഈ അങ്ങാടിത്തൊക്കെ എന്താ കടീല് പ എന്നും സാധനങ്ങൾ കയ്യിണ്ട്.
ആണ്ട് ഉം. വേം കയ്യും ചെറുക്കന്മാരിപ്പോ. കഴിഞ്ഞ കൊല്ലം തന്നെ അവിടെ പോയി നോക്കുമ്പോണ്ട് ഫുള്ള് ചെറുക്കന്മാര്. പുതിയ സാധനം ഇറക്കിയിട്ട് പിറ്റേ ദിവസം ഇതായപ്പോത്തിന് സാധനം കഴിഞ്ഞിക്ക്‌ണ്.
ഹ് അതന്നേയ് ഈ ചെക്കന്മാര് ഫുള് എന്താച്ചാല് ഈ ആണുങ്ങൾത് മാത്ര ത്രള്ള കടിക്കാണള്ളോ പോവാ
ഉം
ഉം അപ്പൊ അവിടെ പെട്ടന്ന് സാധനം കഴിയും ചെയ്യും. പിന്നെ അവിടെ വസ്ത്രങ്ങൾക്കെ നല്ലം കിഴിവുണ്ട്. നമുക്ക് കേ കേവില്ലടുത്ത് എവിടക്കലും പോയി നോക്കാ
ഏഹ് ഞാ എന്താ ദൂരത്ത് അതിപ്പോ പോകുകവാണെങ്കിൽ എന്താവിടെ വാണെങ്കിൽ വസ്ത്രത്തിന് നല്ല വെല ആക്കാരം.
ആഹ്
അപ്പൊ അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളെ ഇബിടിക്ക്‌ തന്നെ പോവാ.
നമുക്ക് ആദ്യം നമ്മളെ ഇവിടക്ക് പോയി നോക്ക എന്നിട്ട് പിന്നെ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ. ആ അപ്പറത്ത്ക്ക് പോയോക്കാം.
ഉം
പഷേ ഈ ഇതിന്റെ മുന്നത്തെ പെരുന്നാക്ക്ണ്ടല്ലോ
ആ.
ആയിന് അവിടെ പോയിട്ട് ഇവിടെ ഇണ്ടായി ഇവിടെ ഇണ്ടായിനിലാ ഇവിടെന്ന് കിട്ടീല ഇന്നിട്ട് അവടെ പോയക്കപ്പോ അവിടെ ഇതിന്റത്രയും സാ സാധനങ്ങൾ ഏഹ് വസ്ത്രന്നും തീരല്ല ന്നട്ട് പിന്നെ പോർനൈക്ക് ഇവിടന്നന്നെ എടുത്തുക്കാണ്ടാ പോന്നെ
ഏഹ് ആഹ് കഴിഞ്ഞ പെർന്നാക്കി ഞാൻ പിന്നെ കൊറച്ച് ന്നാർത്തെടുത്തീന്നു
ഞങ്ങള് പെരുന്നാൾന്റെ തലേസായിങ്കാണ്ടട്ത്തതേ അതോണ്ടേകരം ഒന്നാമത്
ഉം
എന്തായാലും ഇന്നന്നെ ഇന്നന്നെ പോണംട്ടോ നാളക്ക് കാത്ത്ന്ന ചെലപ്പോ ഒന്നും കിട്ടൂലാ ഏഹ്
ന്നാ ഇന്ന് പോണം ഇന്ന് പോണം അല്ലാ ജ്ജ് എന്താ വസ്ത്രം മാത്രള്ളൂ ചെരിപ്പല്ലോട്ക്കണ്ടാ അൻക്ക്
ചെരിപ്പ് ചെരുപ്പുംപാടെ എടുക്കുമ്പോ അയ്ന് മാത്രള്ള പൈസ ഇല്ല
ഇച്ചെന്തായാലും ഒരു ചെരുപെടുക്കണം
അയ്നീ വസ്ത്രെടുക്കുമ്പൊതന്നെ പത്തി രണ്ടായിരം റുപ്യ വസ്ത്രത്തിനന്നെ ആവോല്ലോ പിന്നെ ചെരുപ്പിനൊര് ആയ്രുപ്യേന്റടുത്ത് ചെരുപ്പിനുംണ്ടാവും നോക്ക്യോക്കട്ടെ പൈസ കിട്ടാണെന്നുണ്ടെങ്കിടുക്കാ ഒർപ്പൊന്നുല്ല
ഉം ഞാൻ ന്തായാലും ഒര് ചെരുപ്പട്ക്കണുണ്ട്
അയ്ന് ചെരുപ്പിന്റെ പീട്യണ്ടോ അയിനാ അയിന്റെടുത്ത്ണ്ടോ
അയിനടുത്ത്ല്ല കൊർ ചെ അങ്ങോട്ട് പോണം അതാണ് മറ്റേ പട്ടണത്തിലാണ്.
ആഹ് അപ്പതുകോണ്ടെർണ്ടെ
പൊർത്ത്ക്കോണം അയ്‌മ്മക്ക് പോവാ
ഉം
അല്ല അപ്പന്തെയ്യ്ണ് അല്ലാ നാളത്തെ ഭക്ഷണ ത്തിന്റെ കാര്യൊക്കെ എങ്ങനെന്നാവല്ലേ അല്ല മറ്റന്നാള്
മറ്റന്നാളെന്താ അറീല്ല ഒന്നും പറഞ്ഞിട്ടന്നില്ല
ഏഹ്
ചർച്ചണ്ടായിന്നു അവക്കെന്തായിന്നാവോ ഞാൻ പിന്നെ നോക്കിട്ടില്ല ഞാൻ ഉങ്ങീക്കേന് ഞാപ്പളാ നീച്ച്ണെ
ഏഹ് ഞമ്മളെ കുടുംബ കുടുംബത്തില് അങ്ങനെ പറിച്ചില്ണ്ടായിന്നു
ആഹ് അയിനെ
വാട്സപ്പില്
ആഹ്
ഉം
ഞാൻ പിന്നെ നോക്കിട്ടുണ്ടായില്ല രാവിലെ ഒന്നും തീരുമാനമായിട്ടുണ്ടായിനില്ല പിന്നെ ഇപ്പക്ക്പ്പെന്തായാവോ ഞാൻ നോക്കിട്ടില്ല ആന് ഉം
ഉം ഞാൻ പറയുമ്പോഴേ ഏഹ് ഇഞ്ഞിപ്പോ ഇന്നൊന്നും തീരുമാനം ആവൂലാ ഞ്ഞ് നാളെ എന്താ ആ ടൈം അടുക് സമയടുക്കുമ്പോളൊള്ളു അത് തീരുമാനാവാ
ആഹ് അതന്നെ അതന്നെ പ്രശ്നേ ഇതുവരേം തീരുമാനാ ലാസ്റ്റ് ച്ച്ങ്ങാണ്ടേകാരം തീരുമാനാവാ
എന്താലൊയ് ഞാൻ പറയുമ്പളേ
ഉം
ഞമ്മക്ക് മറ്റന്നാ ഭക്ഷണൊക്കെ കഴിച്ചഴിഞ്ഞിട്ടേ ഒരു എന്താ യാത്ര പോകാനന്ന് തീരുമാനിച്ചോ
ആഹ് ഞാൻ പറയാനിക്കേനന്നോട് നമക്കെവിടക്കേലും പോണംട്ടോ കൈഞ്ഞേരുന്നാക്കെന്നെ എവ്ടുക്കും പോയിട്ടില്ല
എവിടക്കും പോയിട്ടില്ലാ അയിനെങ്ങനെ എന്താ പെര്ന്നാളിന് ഭക്ഷണം കഴിച്ച് കയ്യുമ്പോഴത്തിന് ബല് മറ്റോലൊക്കെ മ്മാൻ്റുടീക്ക് കൂടാണേ ഓലെ കിട്ടണില്ല
അയിന് പെരുന്നാളിന്റെ അന്ന് വൈന്നേരത്തേലും പോണം ചുരുങ്ങിത് ഏഹ് ച്ച് ഉച്ചാവും ഒര് രണ്ട്മണി മൂന്ന്മണ്യാവും ഒക്കപ്പാടെ കയ്യ്മ്പേക്കിനെ ഭക്ഷണൊക്കെ കയിച്ച്ക്കയ്യുമ്പൊക്കിനെ പിന്നെ പള്ളീണ്ടല്ലോ പള്ളീക്കും പോയ്ങ്ങാണ്ട് കയ്യ്മ്പക്ക്ന് ടൈമ് കൊറേ വെകും
മ്മ്
അപ്പൊ എവ്ട്ക്കാ പോവാ നമക്ക്
ഞാൻ പറയുമ്പേ ചെറ്യേ സ്ഥലായാലും കൊയപ്പല്ല ഒന്ന് പോയാ മതി
ആഹ് എന്തായാലും പോണം ഞാന് മറ്റവ്ര്ക്കൊന്ന് വിളിച്ചോക്കട്ടെ ഓൻന്താ പറീണോക്കെട്ടെ
എന്തായാലും ഓരോടൊന്ന് ഒറപ്പിച്ച മട്ടത്തില് പറയണം ഏഹ് ഞമ്മെളെ കാക്ക്വാളൊക്കെണ്ടല്ലോ കാക്ക്വാളോട് എന്താ പ്പെ എന്താ ഞമ്മെളെ
എന്താപ്പം കുടുംബത്തിന്റെ ഗ്രൂപ്പ്ലിടാൻ പറ്യേണ്ടേരും
ആഹ്
ഉം
കുടുംബത്ത്ന്ന് പോവ്ണ്ടോന്നാവോ വാക്കില്ലോല് ഉമ്മീറ്റൊക്കങ്ങനെ പോവ്ണ്ടോന്നാവോ
അയിന്ന് എന്താ കുടുംബത്തിന്റെ ഗ്രൂപ്പ്ന്നെന്നെ പോണതിനെ പറ്റിയാണ്ലോ അഞ്ചി പറഞ്ഞത്
ഏഹ് ഞാനതല്ല പർഞ്ഞേ ഞാനംക്കേ ആഹ് ചെ ചെർക്കന്മാർക്ക് പോണാര്യാർഞ്ഞത്
ഏഹ്
കുടുംബത്ത്ന്നെന്തായാലും പോവും അത് പ്പാേ എത്രെ നേരം വെക്യാലും എന്തായാലും പോക്ക്ണ്ടാവും ഏഹ് ചെക്കന്മാരങ്ങൻല്ലല്ലേ ഓര്ക്കിഞ്ഞിപ്പൊ അമ്മക്ക്ഞ്ഞ്
കയിഞ്ഞ പെരുന്നാക്ക് പോയിര്ന്നിലേ
ഏഹ് ആഹ് കൈഞ്ഞെ കൈഞ്ഞെര്ന്നാക്കെ വെല്യാ ക്കൂനെന്തോ പരിപാടീം കാര്യങ്ങളായ്ങ്ങാണ്ടങ്ങെനെ തെരക്കായി വല്യാക്കു അതോണ്ടാ ഏഹ് വെല്യാക്കുല്ലേ പിന്നൊന്നും നട്ക്കൂലല്ലോ ഒക്കെ നോക്കാന് മു മൂപ്പെരെല്ലേ
മൂപ്പരാ
ഹ്മ്
ആഹ് ചെർക്കമ്മാര്ക്ക് ചെർക്കമ്മാരെന്തായാലും പോണം അത് ഞാൻ അയ്ന്റെ കാര്യം ഞാൻ പറ്റെ മറന്നീന്നു
ചെക്കമ്മാര്ക്ക്പ്പൊ ഇരുചക്ര വാഹനം കിട്ടോന്നാവോ എല്ലാര്ക്കും ഉം
ഇരുചക്ര വാഹനം ഞ്ഞ്‌ കിട്ടാേ അറീലാ മറ്റേ വല്യാക്കൂന്റെ നാല് ചക്ര വാഹനം ഞമ്മക്ക് ചോയ്ച്ചോക്ക്യാലോ
അത് തര്വോ മ്ക്ക് ചെക്കമ്മാര്ക്ക് പോവാൻ തര്വോ ഇച്ചാേൺല്ല കിട്ടുംന്ന്
അതാണ് മൂപ്പരൊര് ടൈറ്റാക്കാ
ഉം അല്ല ഇതിന്റെ മുന്നെത്തേ കയ്ഞ്ഞെര്ന്നാ ക്കിന്ന് ചോയ്ച്ചപ്പോ ഇബരെ ഇട്ക്കാൻ പറ്റൂല അതങ്ങനാര്ക്കും കൊട് ന്നക്കെ പറഞ്ഞേ
ഹേ
അന്ന്േ അന്ന് അന്ന്േ ഞാൻ ക്ലാസ്ത്തെ ഒപ്പം പഠിച്ച കുട്ടികളോട് എന്ത പോവ ഞാ ചോയ്ച്ചത് ഇവിടെ നാട്ട ഇല്ലെ കുട്ട്യാളോടൊച് ഒപ്പം മോനല്ല ക്ലാസ്സില് പഠ്ച്ചിണേ. കുട്ടാള
നാട്ട നാട്ട താവുമ്പോ ചെറുക്കന്മാര് ഇ അറിണോലൊക്കെ ണ്ടാവണ്ടോ ലഘുന അറിണോലൊക്കെ ണ്ടാവണ്ട്യ തര്യോന്നാവോ ലേ.
അറിയില്ല എന്താച്ചാല്ല് ചെക്കന്മാരൊക്കെ ഒകപാടെ കൂടിയാല്ല്കുതിരളിച്ചന്ന് കരി തിട്ടാണ് എ പിന്നെ വല്ല പിന്നെ വണ്ടി പുത്യേതാൺല്ലോ ഇട്ത്തിട്ട് വല്ല ആയ്ട്ടില്ലല്ലോ.
അതാണ് അതേയ്ക്കാരം പേടിണ്ടാവെയ്
ഉം ഉം
പോവാണെങ്ങേ ഞാൻ പറയ്മ്പ്ളേ ഈ മുറിയൊക്കെട്ത്ത് തങ്ങിണ പായിരിക്കത്തെ അതേമാരിക്കത്തെ പോക്കൊക്കെ പോണം
ആ ഏഹ് ആഹ് ആഹ് ആഹ് ഒരീസം. ആഹ് ഒരിസ രാത്രി ന്തായാലും അവിടെ നിന്ന് കാണ്ടെ. നമ്മുക്ക് മൂറ്യൊക്കെ ഇട്ത്തിങ്ങാണ്ട് പഷെ ഐന് കൊർച്ച് പൈസ ആവുട്ടോ
പൈസാവും അതാണ്
അന്റെത് എത്രുപ്യെ അന്റത് എത്രുപ്യെണ്ട് ആന്റെ എത്രുപ്യണ്ട്
ൻ്റൂ ഏഹ് യാത്രക്കായ്ട്ടൊര് രണ്ടായിര്ത്തഞ്ഞൂറൊക്കെ കെര്ത്യച്ചിക്ക്ണ് മൂവായിരം അടുക്കിണ് അത്രെ
ആഹ് ആഹ് ആയ്ന് മാത്രന്ന് വര്ല്ല ഇങ്ങള് വണ്ടിക്ക് പോവുമ്പോ ഐല് എണ്ണടിക്കാൻള്ള പീസണ്ടാവും പിന്നെ എന്താ മുറി ഇട്ക്കിണിണ്ടെങ്കി അയ്നൊര് ചെൽപ്പോ ഒരാക്ക് രായിരുർപ്യക്കെ വെച്ച് കണ്ട്ണ്ടാവും പിന്നെ ഭക്ഷണത്തിന്റവും. പിന്നെന്താ. പിന്നെ അല്ലറ ചില്ലറ ചെറ്യേ എന്തേലും ചെലവാൾ ഇണ്ടെങ്കി അത് ഇണ്ടാവും വേറെന്നുല്ലാ ആഹ് ന്റെടുത്തുണ്ട് ഒര് രണ്ടായിരം മൂവായുർപ്പിന്റെ അട്ത്തിണ്ട് നോക്ക്യോക്കട്ടെ ഞാനിപ്പോ ഡ്രസ്സും കാര്യങ്ങളും വെല കൂട്യ ഇട്ക്കാണ്ന്ന്ണ്ടെങ്കി എന്താ പിന്നെ നേ ഇതിന് പോവാൻ ഇണ്ടാവൂല യാത്രക്കോവാൻ ഇണ്ടാവൂല കൊറവാക്കാരം അപ്പോ പരമാവധി അത് വെല കൊറവുള്ളത് വസ്ത്ര ആണ്ട് ന്നാ പിന്നെ ആത്രക്ക് സുഖായാണ്ട് പോവാൻല്ലെ പീസണ്ടോ
ശെര്യാണ് എന്നാലുവെയ് എന്താ ഇഞ്ഞിപ്പ എപ്പളാന്നാവോ നമ്മളാ കട എപ്പഴാ അടക്കാന്നാവൊ ലേ
കട ന്തായാലും പെര്ന്നാളിന്റെ തലേദിവസാവാനായിലെ ഏ അപ്പ് എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ ആവോയിരിക്കും ഹേ എന്തായാലു നമക്ക് അത്ര നേരം നിക്കൊന്നു മാണ്ട പിന്നെയ് രാത്രി. വരാത് താകരം നല്ല പണിയാകരം നമ്മള് പോകുന്ന വഴി. ക്ക് ചൊരൊക്കെണല്ലോ.
ആഹ് ആഹ്
ആഹ് അപ്പൊ രാത്രി നല്ലോ വഗ്ഗ്യല് പിന്നെ. വണ്ട്യളൊക്കെ കൊറവാക്കരം അവിടെണ്ടെങ്കി വന്യജീവ്യള് അറങ്ങ്ന്ന സ്ഥല.
ആഹ് ആഹ്.
പൊ ഇന്നലെ രാത്ര്യെന്നെ ഏതോ വൈക്കാര്നെ തട്ടീക്ക്ണോണ്ണ്
ഏഹ്.
പന്ന്യൊന്തറ്റെ തട്ടിക്ക്ണ് തോന്ന്ൺ അപ്പൊ രാവിലെ മ്മി- രാവിലെ മീറ്റിങ്ങ് പറയണ്ട്
ഏഹ്.
കയ്ചെ ഇന്നെന്തായാലും പോവുമ്പോ വിളിച്ചെന്നാ
ആഹ് വണ്ടി എടുത്താന്റെ പെരിക്ക് വരാം.
ആഹ് ആയിക്കോട്ടെ ഞാൻ മറ്റോനിക്കെന്ന് വിളിച്ചു ഞാൻ മറ്റുനിക്കൊന്ന് വിളിച്ചോക്കട്ടെ ആയിക്കോട്ടെ.
ശരി.